ഹലോ ആഹ് എന്താ എന്താ എന്താ പണി?
എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇവെടെ ഇങ്ങനെ ഇരിക്ക്ണ്.
കേൾക്ക്ണില്ലല്ലോ
കേക്ക്ണ് ഇല്ലെ? കേക്ക്ണ് ഇണ്ടോ? കേക്ക്ണ് ഇല്ലെ?
ആഹ് ഇപ്പ കേൾക്ക്ണ്ട്
ന്തെക്കൊണ്ട് വിശേ
ആഹ് എനിക്ക് സുഖാണ് ഇല്ലേയ് കുടിച്ച് കഴിഞ്ഞിട്ടില്ലേ കു കുട്ടിയൊക്ക് രാവിലെരു ചെറിയ ചായയും കടയി കൊടുത്ത് മദ്രസക്ക് പോയിണ് ചെറുത്
ആഹ മക്ക വരുമ്പത്തിന് എന്താ കട്യൊക്കെ ഇണ്ടാക്കണ അത് ശരി കറി എന്താ ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് എന്താ ദോശക്ക് കറി ആഹ്
നിങ്ങളെന്താണ്ടാക്കിയെ ചായുടിയൊ കഴിഞ്ഞോ
ല്ല ല്ല ഞാൻ ആഹ് കുടിച്ചിട്ടില്ല ണ്ടാക്കി വെച്ച്ണ് ഞാൻ ദോശയും മീൻ കറിയും ഉം ഇന്നലത്തെ മീൻ കറിണ്ടായിരുന്നു ന്നെ ദോശ ചുട്ട് ടിച്ചിട്ടില്ല കുടിക്കട്ടെ മക്കളൊക്കെ ങ്ങനെ നീച്ചു വരുന്നേള്ളൂ ഉം ഇന്നാറാഴ്ച ആയതോണ്ട് സ്‌കൂളൊന്നുല്ലല്ലോ ആഹ് കൂള്‌ലീവായത് കൊണ്ട് പിന്നെന്താ ഉച്ചക്കുള്ളതൊക്കെ നോക്കലോടങ്ങിയോ എന്താ ഉച്ചക്ക് ഫുഡോക്കെ
ഉച്ചകൊക്കെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാരുന്നുണ്ട് മീൻ വരിയാണെങ്കി വാങ്ങണം
ഉം
മീന് ഇതിലെ വരല്ണ്ട് ചില ദിവസം കിട്ടും ചിലപ്പോ നമ്മൾ ഓടി ചെല്ലുപോക്കന് അത് പോകും
ആഹ് ഞായറായതുകൊണ്ട് ചില ദിവസങ്ങളില് മീൻകാരൻ വരൂലല്ലേ
ആഹ് ഞായറില് വരാ ആഹ് ചേലോല് വരൂല ഇതില് രണ്ട് മൂന്നാല് വണ്ടി ഇ പോകലുണ്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് വരുവാണെങ്കി വാങ്ങണന്ന് കരുതണ്ട്
ആഹ് ആഹ്
ആഹ്
ഒന്നായിട്ട് വെക്കുവോങ്ങട്ട് ആഹ് ഉച്ചക്ക് രാത്രി ഒന്നായിട്ട് ഉം രാത്രി തന്നെ ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ
ഉണ്ടാക്കി കഴിഞ്ഞാ ചോറ് ഒന്നും അങ്ങനെ വെക്കും പിന്നെ മോന് സ്കൂളുള്ളപ്പോ ഓലക്ക് ചോറ് കൊുപോകണം മോന് പത്താം ക്ലാസ്സിലാണോ ആഹ് എനിക്ക് മൂന്നാളുണ്ട്
ആഹ് പത്താം ക്ലാസിലെ ആഹ്
പിന്നെ അതിറെ താഴള്ളള് ഒന്ന് നാലിലാണ് ചെറുത് ഒന്നിലാണ്
ആഹ് അട്ത്തെ ഗവൺമെന്റ് സ്കൂൾ തന്നെയാണോ
ആ രണ്ടാളും മാനേജ്മെന്റ് ആ ഗവൺമെന്റിന്റെ ഇവിടെ അത്ര അടുത്ത സ്കൂളേ ഉള്ളൂ ഗവൺമെന്റ് സ്കൂള് കുറച്ച് ദൂരാണ്
അഹ് ശെരി
ഇത് തന്നെയാണ് എല്ലാതും ഗവൺമെന്റിൻ്റെതുള്ള സ്കൂളാണ്
ആഹ് ആഹ് ആഹ് നമ്മുടെ കേരള സിലബസ് തന്നെ
ആഹ് ആണ്
ആഹ് വല്യാള് എന്താ ട്യൂഷൻ പോവോ
ഇല്ല ട്യൂഷന് ചേർത്തിട്ടില്ല ഞാൻ ട്യൂഷൻണ്ടല്ലോ ഓൺലൈൻ ആയിട്ട്
അതെങ്ങനാണ് അല്ല മാസത്തില അങ്ങനെയാണ് ഫീ വരണെ
അത് മാസത്തിലല്ലല്ലോ അത് നമ്മള് ഒന്നിച്ച് പിന്നെ വെക്കേഷന്റെ ടൈമിലൊരു
ഉം
ഓലക്കൊരു ഇത് ഓഫർ വന്നാണ്ട് ഓല് അങ്ങനെ വിളിക്കോ ഞമ്മക്ക് വിളിച്ചിരുന്നു ഈ നമ്പറിൽ ഓൻ ഒമ്പാം ക്ലാസ്സിൽ കൂടിയിരുന്നു ഫീസില്ലാതെ കൂടിയിരുന്നു ആപ്പോല് പിന്നെ വിളിച്ചപ്പോ ഒരു എത്രയാ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ക്ക് പിന്നെ ആ ഒമ്പാം ക്ലാസ്ത്തെ ബാക്കി ആഹ് ആഹ് ഒമ്പതാം ക്ലാസ് ലാസ്റ്റ് ഉച്ചാവുമ്പോള ഒരു എക്സാമിന്റെ കുറച്ച് മുന്നായിനും ഓല് വിളിച്ചത്
ആഹ് ശരി അഹ്
റിവിഷനും അയ്ല് കിട്ടി അതിനു ശേഷം പക്ഷെ പിന്നെ പത്ത പത്താം ക്ലാസിന്റെ ഫുള്ളും എക്സാം വരെയുള്ള പറഞ്ഞു
എപ്പഴാണ് ട്യൂഷൻ രാത്രിയോ
അത് അങ്ങനല്ല ഒൽക്ക് ലൈവ് ചെല സമയത്ത് ഓല് കുട്ടികളെ ഒയ് വിനന്നുസരിച്ച് ലൈവ് ഇടും അല്ലെങ്കി പിന്നെ ഗ്രൂപ്പിൽ ഇങ്ങനെ വിടാണ് ചെയ്യാ ആഹ് ഓരോ ദിവസം ഓരോ ലൈവ് ഇണ്ടാവും എല്ലാ ദിവസൊന്നും ഇണ്ടാവൂല ലൈവ് ക്ലാസ്
ശരി
പിന്നെ അങ്ങനെ ഇതാവുമ്പോ സുഖാണ് പിന്നെ പഠിക്കാനൊക്കെ നല്ല ഉഷാറാണ് നല്ല ക്ലാസാണ് പിന്നെ അതും കൂടി കേട്ട് പിന്നെ സ്കൂള് പോയിരിക്കും കേക്കുമ്പോം നല്ല ഓൻ പറയും നല്ല ഉഷാറാ മ്മച്യേ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോ നല്ലോണം അറിയ്ണ്ട് ആദ്യം നല്ല കേട്ട് പരിചയം ഉള്ളതോണ്ട്
ആഹ് കേക്കുമ്പോ
ഈ ക്ലാസ് എടുക്കണേന്റെ പരീക്ഷകളൊക്കെടുക്കും ആ ആഴ്ച്ചേൽ ന്നല്ല ഒരു പാഠം കഴിഞ്ഞാല് അയിന്റെണ്ടാവും ചെല ക്ലാസ്സുകൾ കയിഞ്ഞാൽ ചില വല്ല്യേ എസ് എസ് ഒക്കെ ആകുമ്പോ പകുതി ക്ലാസ് കഴിഞ്ഞാ പിന്നെ ഒരു പരീക്ഷണ്ടാവും അങ്ങനെ
കൊഴപ്പണ്ടാവില്ലല്ലോ അനെറാഹത്തായി പോകണ്ടരുന്നെ പോകുംവാണ്ലോ ഓഫ്ല്ലയ്നെയ് നമുക്ക് പോകും വാണം
ആഹ് ഇത് പോകും വാണം ഓഫ് ലൈനിൽ നല്ല പൈസിം ആണല്ലല്ലേ പത്തൊക്കെ വാണ്ടേ
ഏഹ് പതിനാലൊക്കേണ് ഇന്റെ മോന് ഇപ്പ പ്ലസ് ടു ആണ് ക പത്ത്ന്നൊക്കെ ചേർത്തിട്ട് ആഹ് നല്ല ഇത്ണ്ട്ണ്ട് ആഹ് ഇഹ് ആ ഇപ്പൊ പ്ലസ്റ്റുവിനാണ്
ഉം ഉം ഉം ഇപ്പൊ ട്യൂഷന് പോവ്ണ്ടോ
ഇല്ല ഇപ്പോ പോണില്ല പത്ത് മാസം പോരെ നിന്ന്
ആഹ് ആഹ് അന്ന് അലേ
ആഹ് ആഹ് ആഹ് പലതുണ്ട് മുമ്പ് അനക്ക്ണ്ട് ആഹ് മ്മ്ഹ്
ആഹ് അങ്ങനെ ട്യൂഷൻ പറഞ്ഞേക്കാ ആയ് പിന്നെയ് ഇക്ക് തോന്നാ ഇതാ നല്ലത് തോന്ന ഇനിക്ക് ട്യൂഷന് പോകാണെങ്കില് പൈസ കൊറേ വേണാനും പിന്നെ കുട്ട്യേൾ നേരം വെള് ക്കുമ്പോ പോണ്ടേ രാവിലെ പോണം ഇവിൽക്കാണെങ്കി ഏഴരക്കാ മദ്രസന്നെ വിടാ ഏഴരക്കാ
ഏഴ് മണിയാമ്പോ പോണം ഇവിട്ന്നെ
ആഹ് പിന്നെ ഒമ്പത് മണിയാകുമ്പോക്ക്ന് ഇബൽക്ക് മോണിംഗ് ക്ലാസും തൊടങ്ങും
ആഹ് സമയല്ലല്ലോ അങ്ങൻത്തന്നെ ന്നിട്ട് സ്കൂൾക്ക് നേരം വൈകി ഓരോ പ്രശ്നങ്ങൾ തന്നെയെന്നു അല്ലെങ്കി ട്യൂഷൻ എത്തൂല ആഹ് ആഹ് ശരിയാണ് അതായി കുട്ട്യേളെ- പിന്നെ ഫോണില് നോക്കിരുന്ന് പഠിക്കാണെങ്കി കൊഴപ്പല്ലേ അയ്ന് മക്കള് ഫോൺ കിട്ടിയാല് ഓല് അയ്ന് കളിക്കാനായിട്ട് നിക്കാ ക്ലാസ്സൊന്നും ഓല്-
അയിന് ഓല് ഒരു ഇവർക്ക് ഒരു മെന്റർ ഉണ്ടാവോലോ ഈ എജുപോർട്ടിന്റെ ഇതില് ഓരോരുത്തർക്ക് ഓരോ മെന്റർണ്ടാകും അപ്പൊ ആഹ് മേഡം നല്ല ഉഷാറാ ആഹ് ഇവനിക്ക് കിട്ടിയതാണെങ്കി നല്ലൊരു ഒരു ക്ലാസ് കേട്ടില്ലെങ്കി അപ്പൊ ഇനിക്ക് വിളിക്കും
ആഹ് അങ്ങനെയിണ്ട് ഇല്ലേ ആഹ്
ആ ഒരു മിനിറ്റേ കണ്ടിട്ടുള്ളൂങ്കി അതൊക്കെ അതിലറിയും എല്ലാറിയാം അപ്പൊ- ആഹ് അപ്പൊ ഇനിക്ക് വിളി മോന് ഇന്ന് ക്ലാസ് കേട്ടിട്ടില്ലട്ടോ ഇന്ന് ആകെ രണ്ട് മിനിറ്റേ കേട്ടിട്ടൊള്ളൂ അല്ലെങ്കി മിനിട്ടെ കേട്ടിട്ടൊള്ളൂ അങ്ങനെ പറയും പിന്നെ എക്സാമെയ് ആഹ് ആഹ് എല്ലാം- ഇപ്പൊ വിളിച്ച് ഇന്ക് പറയും ആ ഇവിടെ വേറെ കുട്ടികളൊക്കെ പറയുണ്ട് ഓല്ക്കൊന്നുങ്ങനെ വിളിക്കലൊന്നുല്ലാരെ പക്ഷ ഇവന്റത് നല്ലൊരു ടീച്ചറാ
അയേ
എപ്പോഴും എനിക്ക് എന്തുണ്ടെങ്കിലും അപ്പ എനിക്ക് വിളിക്കും ഓൻ ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ വിളിക്കും എക്സാമില് ഓന് ഒരു ഒന്നോ രണ്ടോ മാർക്ക് കുറഞ്ഞ അപ്പൊ ഇൻക്ക് വിളിക്കും ഉം കഴിഞ്ഞതിൽ ഫുള്ണ്ടായിനിട്ടോ ഈ പ്രാവശ്യ ഓന്റെ മാർക്ക് പറ്റ പോയാണ് ഒന്ന് ശ്രദ്ധിക്കണ്ട്ടോ അങ്ങനെ പറഞ്ഞ് വിളിക്കൂ അപ്പൊ പിന്നെ ഓനക്കും തന്നെ വേചാറ പിന്നെ ഇന്നോട് കുറേ പറഞ്ഞാ പിന്നെ പറയും ഓൻ്റെടുത്ത് അടുത്ത് കൊടുക്കാൻ പറയും ഒന്റട്ത് കൊറെ സംസാരിക്കും ഇന്നോട് കുറെ സംസാരിക്കും അങ്ങനന്നെ
ആഹ്
ആഹ് അപ്പൊ അങ്ങനെ പറയും നല്ലോ മാർക്ക് പറയും അവൻ നല്ല കിട്ടീന്ന് അവോട് പറയാൻ എനിക്ക്പേടിയ പിന്നെ അടുത്ത പ്രാവിശ്യോന് ആഹ് കിട്ടിനല്ലോ കരുതി മിണ്ടാതെ ഇക്കു അപ്പൊ അതുകൊണ്ട് ആഹ് അപ്പൊ അതുകൊണ്ട് ഇങ്ങള് ശ്രദ്ധിക്കണ്ട്ടോ ആക്കാ എപ്പളും വിളിക്കും ഉം
ഉണ്ടാവുമ്പോ നമുക്ക് നല്ല എന്ത് നോക്കൻ എന്തിനൊക്കെയ ഇതുണ്ടാവും ഉം
ആഹ് ആഹ് പഠിക്കാൻ ഞാൻ പറഞ്ഞ് പത്താം ക്ലാസ് ആവുമ്പോ നമ്മക്ക് ഒരു ബേചാറാണല്ലോ പഠിച്ച് കിട്ടണം എന്നുള്ളരു ആഗ്രഹാണ് പിന്നെ ഓല് എന്ത് തല കുത്തി മറിഞ്ഞാലും ഫോണ് വിട്ടിട്ടുള്ള പരിപാടില്ല കുറച്ചേരം എന്തായാലും ഓലിക്ക് അത് വാണന്ന് നിർബന്ധാ ഇപ്പൊ പിന്നെയിക്കൂടെ ഈ പന്തളിന്റെ ടൈമും കൂടിയല്ലേ
ത് കാണാന് പോവണ്ടടി പോർത്ത്ക്ക്.
ഇല്ല പൊർത്ത്ക്ക്വൂവൂലാ, ഫോണിലുള്ളത് അങ്ങനെ പിന്നെ ന്തെങ്കിലൊക്കെ ഓന് ബ്രസീലിന്റെ ഫാനാ അപ്പൊ ഓനന്തറിയോ ബ്രസീലിന്റെ കളിയ ആവുമ്പോ ആ, ഒരു കളിക്ക്പ്പന്റെ ആങ്ങൾന്റെ വീട്ടില് കൊർ വല്ലിയ ട്ടീവിയാ, അപ്പൊ അവടെ ഓലൊക്കെ ഇര്ന്ന് കണ്ടപ്പൊ ഒരീസ ങ്ങനെ പോയി കണ്ടു. അല്ലാതൊന്നും ഇതുവരെ പൊർത്ത്ക്ക് കാണാൻ പോയിട്ടില്ല.
നാട്ടില് നിന്നു.
ങ്ങളെ മോന് കാണുഓ?
ഓന് റൊണാൾഡോണ്. ആവുമ്പോ ഓനും പോകും, അപ്പൊ പൊർത്ത് പോകും അവടെ വല്ലിയ സ്ക്രീൻ ഒക്കെ വെച്ങാൻണ്ട്
ആഹ്‌, ഇവടെ ക്ലബ്ബില് ക്കണ്ട്, പക്ഷെ ഞാന അങ്ങട്ടൊനോട് പോകാൻ സമ്മയ്ക്കലില്ല ഞങ്ങ മഗ്‌രിബ് ക്ക് പള്ളി പോയിട് വേരാ പിന്നെ പൊർത്ത്ക്കറങ്ങാൻ വിടലില്ല. ഉം, മഗ്‌രിബ് നിസ്ക്കര്ച്ചാ പിന്നെ വന്നാല് ഇവടെ ഇവടെന്നെ പിന്നെ വായി ച്ചും മോതി ഇര്ന്ന് ഭക്ഷണം കഴിച്ച് കടന്നൊറങ്ങല്ലാതെ പൊർത്ത്ക്ക് വിടൂല.
ആഹ്‌, ആ. ഉ അവടെ കേയ്ക്ക്നില്ലേ? ഉം. നീച്ചു വന്നതാണ്പ്പൊത് കേൾക്ക്ണില്ലിയെ പറയാ ഫോണ്ക്കൂടെയ്. ഉം, ആഹ്‌ ആഹ്‌ ഓനേ ഞാൻ വ്ൾച്ച ഓന അപ്പൊ പോമാണം അതാണ് ആഹ്‌ ഉം. ഉരരപ്പ് അതാണ് പിന്നെ പ്രശ്നം പാടില്ലല്ലോ ഉം.
ഇവടെക്കള്ള പ്രശ്നം അതന്നെ ഫോണ് ഫോണ് ഞാൻ പിന്നെ ഞാന് എടു ക്ക്ന ഫോണ് കൊട്ക്കൂല ഓൽക്കൊരു വേറെ ഒരു പഴേ ഫോണ്
ഉം ഉം ഉം. പഴേ പോണ് ണ്ട് അപ്പൊ ഓല അയില് കാണും ഞാന് ന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഇത്ട്ക്കും. വൈഫൈ ഓണ ആക്കിയാണ്ട് ഓലയില് കാണും, ഓൽക്ക് പിന്നെ ഇങ്ങനെ കാണ്ല്ലാ വാണ്ടിയെ.
ഉം ഉം അങ്ങനെ ഉം. ത് നീച്ചാലപ്പോ വാണം ഫോണ് വനെ ആള് വ്ള്ച്ചാ ഞാൻ വിളി വക്കാണെങ്കിൽ ഓനും അലോ വിളിക്കാ ഒപ്പത്തിനൊപ്പം ഓനും പറയാ അങ്ങനേണ്.
ആഹ്‌.
വീഡിയോ കോൾ ഒക്കെ ഓന് മൂന്ന് വയസ്സ് ഉം. മൂന്ന് വയസ്സായി, അഹ് മൂന്ന് വയസ്സായിട്ടൊള്ളു, അങ്കലവാടി പോകുമ്പോ ഒരു സമാധാനാണ്. ആഹ്‌, ഓന്പ്പോ ഓൻ നീ വെരുമ്പ തന്നെ ഞാൻ ഫോണിലാണെന്നുണ്ടെങ്കി പിന്നെ അന്ന് ഫോണേ ഫോണയിന് കണ്ടിട്ടില്ല ണ്ടെങ്കി ഫോണ് വാണ്ട.
ആഹ്‌, എത്ര മക്കളാ?
ന്നാല് മക്കള്. ഒരുത്തൻ പ്ലസ്ട്ടു രണ്ടാമത്ത ആൾ ചെറുതാണ്. മോന അലോ വിൾച്ചിട്ടും അതാണ്പ്പ പറിണത് ഹമ് ഹമ് ആഹ്‌ ആഹ്‌.
ആണോ കരിണ്?
അഹ്, ഓനെ അലോ വ്ൾച്ചട്ടെ ഫോണ് കുടെയ്. മോന് വിളിക്കണം. അതാണ് പറിണത് ഹമ് അങ്ങനെണ് തായം ആ സംസാരിക്കും പിന്നന്റെ താത്താരൊക്കെ വിളിക്കും അപ്പൊ ഓലൊടക്കെ ആവുംമ്പോ ഞാൻ കൊടുക്കും ഓലൊട് സംസ സാരിക്കാ വാണ്ടി ഉം അങ്ങനെ ശീലായി ട്ടേ ഇപ്പൊ ആര് വിളിച്ചാലും ഓന് വാണം. അതാണ്പ്പോപ്രശ്നം. ഹും ഇപ്പൊ നമ്മള് ഇത് നടക്കുമ്പള് ഹ ഹേ പറ്റ് പറ്റുല്ലല്ലോ? പറ്റുല്ല ആഹ! ആഹ! ഹും ആഹ ന്നാ ശരി!